ഹലോ, ആഹ് കേക്കുന്നെ ഒറങ്ങിയോ?
ഇല്ലല്ല.
ആ കുട്ടികളൊക്കെ ഒറങ്ങിയോ?
ആരും ഒറങ്ങിയിട്ടില്ല.
ഏഹ് അവര് നേരെത്തെ കടാക്കൂല പത്ത് മണി ആയല്ലോ?
ഉം ഓല് നേരത്തെ ചെല ദിവസം കിടക്കല്ണ്ട ഇപ്പെന്ന് പന്തളി കണ്ട് കുത്തിരി ക്ക്ണ്ട് മോനിന്ന് ചെറിയ ഉം. ഉം ചെറിയ മോന് വൈകിയാണ് ഓനും നീച്ചത് ഉച്ചക്ക് അപ്പൊ ഓനും കെടന്നിട്ടില്ല.
ആഹ് ആഹ്.
ഓന് അഞ്ചരായിക്ക്ണു എണീറ്റപ്പം.
ആഹ് ആഹ് ഭക്ഷണം എല്ലാം കഴിഞ്ഞാ?
ആഹ് കെയ്ച്ചു. ബക്ഷനൊക്കെ കഴിച്ചു.
എന്തെണ്ടാക്കി?
ഇന്നെന്താ വെണ്ടക്ക കറി. മീൻ പടം.
ആഹ് ആഹ് രാത്രിയു അതന്നെ.
ആഹ് രാത്രി മീന് ഒന്ന് മാറ്റി പിടിച്ചു. ഒണക്ക മീന് കൊട്ന്നു.
ഓഹ് അങ്ങെനെ. മഴ ണ്ടാ?
മഴ ഇപ്പൊ ഒരു അഞ്ച് മണി മഹരിബിപ്പിക്ക് നല്ലോണ്ണം ഒന്ന് പെയ്തു, ഇപ്പല്ല.
ഇപ്പം മഴ ല്ല? ഇബെടെ ഇപ്പം മഴ ണ്ട്.
ഏഹ്.
ഉം ഉം
ഇവടെ ഒരു മഹ്രിബിയായപ്പം നല്ല പെയ്യ് ത് ഇപ്പൊ പോയി.
ആഹ് ആഹ് ഓഹ് അങ്ങനെ.
ഉം കുട്ട്യേളൊക്കെ?
ഉം. ഏഹ് ഇവടെ ആരും ഉറങ്ങിയില്ല ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടേള്ളൂ.
ആഹ് ആഹ് പന്തളി കാണൂല്ലേ.
ഇല്ല വ ചെറിയുട്ട്യേളാ. ആൺകുട്ട്യേളാരൂല. അവ് ട്ട്യേള് ചെറ്താ.
ആഹ് ആഹ്
അപ്പോൽക ഇങ്ങനെ ഏഹ് അയ്ന്ള്ള പന്തിന്റെ ആളാണെങ്കിൽ കൂടിട്ട് ഓനങ്ങനെ ആരെ ഇണ്ടെങ്കി മാത്രം ഫോണ്ട്ല് കളി കാണും. അല്ലാണ്ടങ്ങനെ കാണൂല
ഉം
ഉം പിന്നെ വേറെന്തൊക്കെ?
വേറെ എന്താ. കൊയ്പ്പൊന്നുല്ല. ഫുഡ് കഴിച്ചൊ ന്ന്ട്ട്?
ആഹ് ഫുഡ് കഴിച്ചു ഇന്ന് മറ്റേ എന്താ ഞണ്ടും ചപ്പാത്തി ആക്കി.
ഏഹ്.
ഞണ്ട്റോസ്റ്റ് ആഹ് ഞണ്ട്റോസ്റ്റും ചപ്പാത്തിം.
ഉം. ഞങ്ങള് ഞണ്ടൊന്നും തിന്നൂല്ല ഉംമ് ഞണ്ടൊന്നും കഴി
അ എന്താ.
ഞങ് ക്ക് കാണ് ണെന്നെ പേട്യാണ്.
ഓഹ് അങ്ങെ നല്ലെ ടേസ്റ്റെടാ.
ഏഹ് ഇവടെ ന്റെ മൂത്തേച്ചി ഇതേമായ്രി ഒരീസം കൊട്ന്നിയുന്നു. ഇന്നട്ട് ഓള് പറ്യാ കഴിക്ണ്ട് നല്ല ടേസ്റ്റാണ് ന്നൊക്കെ പറഞ്ഞു.
ആഹ് പക്ഷെ അത് കടിച്ചു പൊട്ടിക്കാനെ, എങ്ങനാ?
പച്ച മീനും കഴിക്കൂല.
വെറും ഒണക്കല് മാത്രാ കയിക്കാ.
ഉം ഞാന്. കുട്ട്യേളൊക്കെ പച്ച മീൻ കഴിക്കും ഒണക്കമീനൊന്നൊള്ളൂ ഇൻക്കിഷ്ടം.
ആഹ് ആഹ്. ഒരു മീനും കഴിക്കൂല്ലേ?
പച്ചമീനൊന്നും കഴിക്കൂല.
ആഹ് അത് ആദ്യം വെണ്ട് കഴിക്കായിട്ടാണോ അതോ വേറെ എന്തെ
ആഹ് ആദ്യംതന്നെ. അതെ ചെറുപ്പത്തില് ചെറിയ കുട്ടിയായി അന്ന് മാറി കഴിച്ചുന്നേത്രേ അന്ന് തികഞ്ഞിന്നില്ലന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് മൂന്നാളാണ് അവടെ മക്കള്. അപ്പൊ മൂന്നാളും പിന്നെ കഴിക്കലും നിർത്തിത്രേ അപ്പോന്റെ കാക്കു പറയും ഗൾഫില് ഒരു ഓരോ ഓരോ ദിവസം ഓരോ ഫുഡാ ആവരടെ ഒരു മെസ്സില്
ആഹ്
അവൻ പറയും എല്ലാരും മീൻ തീന്നുമ്പോ എനിക്ക് പൂതിയാവും പക്ഷെ ഇട്ടുണ്ണാൻ ഇ തീരെ തിന്നാത്തോണ്ട് അത് തിന്നാൻ തോന്നൂലല്ലോ
ആഹ് നിങ്ങളെ അനിയൻ അങ്ങളെം കഴിക്കൂല
ആങ്ങളെം കഴിക്കൂല താത്തേം കഴിക്കൂല
അള്ളാഹാ ആഹ്ഹ അത് നിങ്ങള് മൂന്നാള് ഇങ്ങനെ മറ്റേ ഉണക്കല്ലേല്ലാം കഴിക്കോ?
ആഹ് ഉണക്കമീന് എല്ലാതൊന്നുല്ല എന്താ സ്രാവ് തളമീന് അങ്ങനെ രണ്ട് ഐറ്റംസ് ആങ്ങള ആങ്ങള ഒണക്ക മീനും ഒണക്ക മീനും കഴിക്കൂല
ഏഹ് അപ്പോ മീനേ കഴിക്കൂല
മംമം മീൻ കഴിക്കൂല്ല, മീന് ഇവടെ അങ്ങനെ ഉണ്ടാക്കുന്നല്ലതെ ഇവടെ കുട്ട്യോൾക്കൊക്കെ കുട്ടിൾക്ക് എങ്ങനെയാ നല്ല ചെലെ മീനേള് കിളിമീന് വത്തല് അങ്ങനത്തെക്കെ. അയല മത്തി സൂദാന് അതൊന്നും ഒരു കൂട്ടുലാ
ആഹ് ആഹ്
ഞണ്ടൊന്നും ഇതിലെ എടക്ക് ഇവിടെ വാങ്ങിയിട്ടില്ല
ഏഹ് എണ്ണ എല്ലാ ടേസ്റ്റ്ള്ള ഒരു സാധന അയി കഴിച്ചഴിഞ്ഞാ വിടൂല അതിക കഴിക്കാൻമടി ക്ഷെ അതിന്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മള് വിടൂല അത്രയും നല്ല ട്ടേസ്റ്റ് ച്ചതാ പക്ഷെ കടിച്ച് പൊട്ടിച് വരുമ്പഴേങ്കും പല്ലൊക്കെ വേദനായി അങ്ങനെ കുറച്ച്റിസ് ക്കാണ് സംഭവം
മം അല്ല എവിടുന്ന എന്ത ഇങ്ങള് അതേനെ ഞണ്ട് കൊണ്ടുവരോ അതെ കടയിൽ പോയിട്ടോ?
ആഹ്
ഞണ്ട് അതേനെ വീടിന്റെ ആയിലെ കൊണ്ടുവരോ?
അല്ല ഞാൻ പൊറത്ത് പോയിനു അപ്പൊ കണ്ടപ്പോ ഭയ ങ്കര ഒരു പൂതി വാങ്ങണംന്ന്. അങ്ങനെ വാങ്ങിയതാ
ആഹ് എങ്ങനെയാ ഞണ്ടിന്റെ റേറ്റ് ഒക്കെ?
ആഹ് ഞണ്ട്ന് ഇരുന്നൂറ്റി അൻപത്
ആഹ് എന്ന്ട്ട് എത്ര വാങ്ങി
ഇപ്പോ ഞാൻ ഇരുന്നൂറ്പ്പിക്ക ഒപ്പിക്കാനോ ആഹ് അത്യാവശ്യണ്ട് ആഹ് എല്ലാരും കൂട്ടും അത്യാവശ്യം നല്ലാണ് ഉണ്ടന്നു
മം പെരികൊ അങ്ങനെക്കയി ക്കണം അതേമാതിരി ബോട്ടി എല്ലാരും പറയുന്നാണ്.
ആഹ് അത് ഞാൻ ഇതരെ കഴിക്കില്ല എനിക്കർപ്പാവും.
ഉം ഇൻക്കയ്ന്റെ മണം കേക്കുമ്പോ തന്നെ ഞങ്ങളെന്താട്ടും ബോട്ടിയൊക്കെ കൂ ട്ടിൽ വാങ്ങുമ്പോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വാങ്ങും വാങ്ങുമ്പോ ഞാൻ വേഗന്താക്കും. ഇൻകൊരു പാത്രും ഗ്ലാസും വേറെ ഇട്ത്തെക്കും
ആഹ്
ഉം അത് അയിന്റെ മണം കേക്കുമ്പോൾ കൊയങ്ങല്ലെ
ഏഹ് അതിൻക്കിഷ്ടല്ല ബോട്ടിയൊന്നും ഞാൻ കഴിക്കൂല
ഹസ്ബന്റിന് ഭയങ്കര ഇഷ്ട ഹസ്ബനന്റ്റിയ അവൂ എന്തോരു ടേസ്റ്റ് ആണന്ന് അങ്ങനെ പറയുലേ കഴിക്കാതെ ആയിട്ട്
അങ്ങനെ ഈ ആടിന്റോക്കെ
ഇല്ല ആട്ട്ന്റെയ്ക്കുല
ആഹ് ഞാനും അങ്ങനെ ആട് അങ്ങനെ കഴിക്കൂല ഇൻകിഷ് ടല്ല ഒരു സ്മെല്ല് വരും പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ആടിന്റെ തലയൊക്കെ നല്ലോണം ഫ്രൈ ചെയ്ത് ഉണ്ടായി കൊടുക്കും
ഉം ഞാൻ ണ്ടാക്കിട്ടുല്ല ഇത് വരെ കഴിച്ചിട്ടുല്ല പ്രസവി ച്ച് കെടക്കുമ്പോളാ കുടുങ്ങീട്ട് നാടൻ കോയി നാടൻ കോയി
ആഹ് ഞാൻ ഫസ്റ്റ് ടൈം നാല് ആട്ൻ്റെതല ഒന്നായിട്ട് ഫ്രൈ വെച്ചെങ്കി കാണുമ്പ പേടിയാക അതിന്റെ കണ്ണും ഇതെല്ലാം നാവൊക്കെ കാണുമ്പം തന്നെ പേടിയ ഉം ഇൻക്ക് പേടിയ എന്തൊക്കെടങ്ങാറ് പിന്നെ വേറെ വഴിയി ഇല്ല ഇണ്ടാക്കാതല്ല ഉണ്ടാക്കാണ്ടക്കാൻ പിന്നേ അവര് അത്രയും പൈസൊടുത്ത് വാങ്ങുന്നാല്ലെ അത്രയും നല്ല പൈസയുണ്ട് ആ സാധത്തിന്
ഞങ്ങളിപ്പോ എവിടെ ഇപ്പോ അനസ്റ്റോൽ പോയിട്ടുണ്ടായി ഒരു തല കാണ അപ്പം ഞാൻ വേഗം അവിടുന്ന് പോന്ന് നോക്കണണ്ട നമ്മുക്ക് നമ്മളെ നോക്കാതെന്നെ തോന്നും
ആഹ് അതന്നെ ഞാൻ ആദ്യം കൊറേ ഒഴിഞ്ഞ് മാറി ഇൻക്ക് പേടിയണത് ഞാൻ ഉണ്ടാക്കൂല അങ്ങനെ ആ ലാസ്‌റ്റ് എന്നെ കൊണ്ട് തന്നെ വെപ്പിച്ചു എല്ലാരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടേന്നു
ആഹ്
അതെ ഞൻെ പിന്നെ ഫുഡൊക്കെ ഞാൻ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കും
ആഹ് ആടിന്റെ നല്ലതാണ് അറിയുന്നാണ് അല്ലേ ഊരവേദന അങ്ങനെയൊക്കെ
ആഹ് ഊര കാലട്ച്ചില്ന് ആടിന്റെ എല്ലാം നല്ലതാണ്
ഉം ഞാന് ആട് പോത്ത് ഇല്ല പോത്ത് എർച്ചിന്നെ വില്ല
നിങ്ങെന്താ ശരിക്കും കൂട്ട ചിക്കൻ മാത്രോ
ചിക്ക ചിക്കൻ ഇഷ്ടാണ്
ആഹ് ഒരു ചിക്കൻ നളല്ലെ
ചിക്കന് പിന്നെ ഈ അങ്ങനെ ഉണക്കമീൻ പച്ചക്കറി ചിലയതൊക്കെ എല്ലാരും പറയാം അതോണ്ട് തടില്ല ഞാൻ തീരെ പറ്റൂല എല്ലാവരും പറയും ഇൻ്റെ ഇമ്മയൊക്കെ പറയും എല്ലാതും തിന്നണം മനുഷ്യന്റെ മാതിരി ഉണ്ടാവ
ഉം
ഞാൻ ബീഫ് ഒക്കെ എനിക്കിഷ്ടാ ബീഫ് എങ്ങനാ വെച്ചാല് ഫ്രൈ ആക്കി നല്ലോണ്ണം കറു കറുത്ത ആ തിൽ മൊരിഞ്ഞു വരൂലെ
ആഹ് ആഹ്
ആ ഒരു ഇതിൽ നല്ല നല്ല ഇഷ്ട്ടാ
ബീഫ് ഞാനും കഴിക്കും ബീഫ് കഴിക്കുന്നത് കഴിക്കും കൂടുതൽ ഒന്നും ഇല്ല അതെങ്ങനെ എനിക്ക് മസാല ഇട്ട ഇഷ്ടല്ല മസാലല്ല ആ പൊരിച്ച് എടുത്ത് ഞങ്ങളും എന്നും പറയും കാക്കുവിന് എന്നും ഉമ്മ എന്താ സൗദിക്ക് പോവ്ണ്ടോ അവിടെ കാലാ ഡാമല്ലല്ലോ കാലാടത്തിന് പോയി വരുും അല്ലോ
അ
അപ്പൊ ഞങ്ങളറീം ഗൾഫ് കൊടുത്തായകുന്ന മാതിരി വെച്ചാ മതി എന്ന് പറയും അതൊരു ടേസ്റ്റ് തന്നെയാണ്
ആ ആ നല്ല രസണത് അത് മറ്റേ മൺകും ചട്ടിയാ മണ്ണിന്റെ ചട്ടിയില് അതിൽ ഇങ്ങനെ വര ട്ടിയെടുത്ത് പൊരി പൊരി ച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ ആ സംഭവം
ഉം ശരിക്ക് എല്ലാതും കഴിക്കണം
അതെതെ കഴിക്ക ഞമ്മളൊന്നും പച്ചക്കറി പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല
ഇല്ലല്ലേ പച്ചക്കറി ഇലക്കറിയും തിന്നാത്തന്നെയ ഉള്ളൂ ഞമ്മള് ശരിക്ക് അസുഖങ്ങളും കൊറ കുറയും എനിക്ക് എന്നും പുണ്യും പുണ്ണും ഗ്യാസും ആണ് ഡോക്ടർ പറയും ഭക്ഷണം മരി യാധിക്ക് കഴികാതോ കേട്ടാ ന്ന് പറയും
ആഹ് അത്തന്നെയാണ് എന്റെ അവസ്ഥ
ഉം
പുണ്ണ് വേഗം പുണ്ണ് വരൂം ഗ്യാസുംകേറും
അതെ
വേറെ ചിലപ്പം വീർത്തവാല ഉണ്ടാവും
ഉം ഞാൻ പ എൻറോസ്കോപ്പി അടക്കം ചെയ്തു എന്താ വയറ്റില് മുഴയേന് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ എന്നിട്ട് നോക്കുമ്പോ പുണ്ണും ഗ്യാസ് നിറഞ്ഞിട്ട് ആണ് പറഞ്ഞു
ആഹ്
ഏ ഇങ്ങനേ ആകുമ്പോൾ ഭയങ്കര എടങ്ങാറാല്ലേ
ഉം ഹ്
നമ്മക്ക് ഇഷ്ടപ്പെട്ടൊന്നും കഴിക്കാനും പറ്റൂല
ആഹ് മസാല ഐറ്റംസ് ഒന്നും പറ്റൂല പിന്നെ എരിമ്പുളി ഇല്ല പറ്റൂല എന്നോട് അതൊക്കെ ഒഴിവാക്കാറഞ്ഞു ബിരിയാണി റ്റംസിൽ മസാല ഒക്കെ ഒഴിവാക്കാന് പിന്നെ കട്ടൻ ചായ മണ്ണിന്റെ അടിയില്ലത് അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാനങ്ങനാണ് ആ ട്ട് പിന്നെ നല്ല ഭക്ഷണം കഴിക്കാനും തോന്നൂല ഒക്കെ പേടിയാണ് ശ്വാസം കിട്ടാതാനേ ആവുവൊക്കെ
ആഹ് ആ നമ്മളൊക്കെ അവസ്ഥ അതന്നെ
മ്
പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ കുറച്ചധികം കഴിക്കും പക്ഷെ അത് അധികം കഴി ച്ചാലും ഈ ഡയറ്റിങ് ഒക്കെ ഇതാക്കുമ്പോ ഭയങ്കര ഇടങ്ങേറ
ഉം നമ്മളെ ടൈം ആയില്ലേ
ആഹ് ആ
എന്നാ ഒക്കെ പിന്നെ കാണാം
എന്നാ ശെരി ഓക്കെ
ഉം